ഹലോ
കേൾക്കുന്നുണ്ടാ
ആഹ കേൾക്കുന്നുണ്ട്
ആ എന്താ വിശേഷം
സുഖമായിട്ട് പോണ് നിങ്ങളെ വി ശേഷം എന്താ
എവിടെയും സുഖം നല്ല മഴ ഇടിവെട്ട്
ഏ കൂടെ ഇടി വെട്ടില്ല വൈകുന്നേരം നല്ലോണംന്നാണ്ട്പെയ്തു
ആ് ആ ആ് ഇവിടെ കുറെേ നേരമായി തുടങ്ങിട്ട് കറണ്ടും ഇല്ല
ഇങ്ങനെ നിക്കുണ്ടായിന് കറണ്ട് വന്നിലെ
കറണ്ടും ഇല്ല ഒന്നും ഇല്ല
ഏഹ്
ആഹ് മക്കള്
മക്കളിവിടൊണ്ട് രണ്ടാളാണ്
അതേല്ലെ ആൺകുട്ടികളാ ആണും പെണ്ണും
ഒരു മോളും ഒരു മോനും
ആഹ് എനിയ്ക്ക് രണ്ട് പെൺകുട്ടികളും ഒരു മോനും
ആഹ് ഏ വല്ലിയിട്ടിയാളായോ
ഇല്ലാ മൂത്താള് ഇപ്പ ദേ യു കെ ജിക്ക് രണ്ടാമത്താൾക്ക് രണ്ടര വയസ് മൂന്നാമത്താൾക്ക് അ അഞ്ചു മാസം
ഏ
ഉം ആ അവരോ അവിടുത്തെ മക്കളോ
വലുത് ഏഴാം ക്ലാസ് ല് ചെറുത് രണ്ടാം ക്ലാസ് ല്
ആഹ് ആഹ് യൂണിഫോമും ബുക്കൊക്കെ കിട്ടിയാ
ഇല്ല കിട്ടീട്ടില്യ
ആഹ് സ്കൂളിൽ പോയി വാങ്ങണ്ടേ
സ്കൂള് അവരു മെസ്സേജയക്കും
അതേല്ലെ
ആഹ് ഒന്നും കണ്ടില്ല
ആഹ് ഇവിടെ മോൾക്കൊക്കെ കിട്ടി
ഓ ഗവൺമെന്റാ
അല്ലല്ല പ്രൈവറ്റാ
ഓ പ്രൈവറ്റ് ഞാൻ കൊടു ആ ഗവൺമെന്റില് എന്റെ മോൻ പ്രൈവറ്റ് ആയി നി ഇനി ഗവൺമെന്റ് ആക്കെട്ടെ ജാരിച്ചു
ആഹ് ആഹ് ആഹ് ആഹ് ഇവള് കൊറച്ച് ഒന്ന് ലാംഗ്വേജൊക്കെ ഒന്ന് സെറ്റായിട്ടെ മാറ്റണം അതുവരെ പറഞ്ഞയക്കുള്ളൂ
ഞാനെ മോളിനി അടു ത്ത വർഷം ഏഴാം ക്ലാസ്ന്ന് പിന്നെ അവിടന്നിങ്ങോട്ട് പോരും അപ്പൊ പിന്നെ പിന്നവന് ഒറ്റ ഒറ്റാക്കാവൂലെ പോവാന് വിചരിച്ചിട്ട് ഇക്കൊല്ലം തന്നെ അവടുന്ന് മാറ്റി ചേർത്ത വിചാരിച്ച് അതാവുമ്പോസെറ്റ് ആയിക്കോളൂല്ലോ മോള് നോക്കാൻണ്ടാവുമ്പോ പിന്നെ ഓര് ഒറ്റക്ക് പോയാലും
ആഹ് പത്താം ക്ലാസ് കഴിഞ്ഞാലേ കേരള സ് കേ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവരിക്കാണ് പ്ലസ് വണ്ണൊക്കെ ഏറ്റവും കൂടുതല് പ്രയോരിറ്റി അത് കഴിഞ്ഞിട്ടാണ് സി ബി എസ് ഇ പഠിച്ചവരിക്ക് ഗവൺമെന്റ് സ് സ്കൂളുകളില് കിട്ടുള്ളൂ അങ്ങനെയൊണ്ട് പക്ഷെ പ്രൈവ സി ബി എസ് ഒക്കെ പഠിച്ചാ ഇവരിക്ക് ഇവരുടെ ലാംഗ്വേജ് മെച്ചപ്പെടും
ആഹ്
അങ്ങന
എന്താ മക്കള് പറയണേ
അതെ കറണ്ടില്ല അപ്പെ ഇറയത്ത് വന്നിരിക്കണ്
ഓഹ്
ചൂട് നല്ല മഴ പെയ്തന്നാലും ചൂടാണ് ഏഹ്
ഇൻവേട്ടർണ്ടാ
ഇൻവെർട്ടർ ഒന്നുല്ല
ഏഹ് ഇനിയിപ്പങ്ങനെ കരണ്ടോക്കുടങ്ങും
ആഹ് കറണ്ട് പോയി കൊറച്ചേരം കഴിഞ്ഞിട്ട് വന്നാ കൊയപ്പല്ല ഇത് വരുന്നുല്ലേ
ആഹ് ആഹ്
അങ്ങനെ ചെറിയാള് നല്ല കരച്ചിലെരുന്നു ഇത്ര നേരം. കരന്റ് ഇല്ലാണ്ടേ ഇല്ല ഉമ്മണ്ട്.
ആഹ് ആഹ്
ഏഹ് ഹസ്ബൻഡ് നാട്ടിലാണോ?
ആഹ് നാട്ടിലന്നെയാണ്.
അതെല്ലേ ആഹ്
ആഹ്
ആഹ് നാട്ടീ തന്നെ
ഏഹ്
പിന്നെ ഭക്ഷണം എപ്പഴാ കഴിക്ക രാത്രിക്കല്ത്തെ
ഭക്ഷണം കഴിക്കണ നേരക്കെ കഴിഞ്ണ് ഇന്ന്പ്പാന്തേവോ വല്യ വിഷപ്പൊന്നുല്ല. അല്ലെങ്കില് മഗ്രിബ്സ്കരിച്ചോടെന്നെ തിന്നു.
അത്ര നേരത്തെ കഴിക്കോ?
ഓ തിന്ന് കഴിക്കണ നേര എപ്പോഴോ കയിഞ് ഇന്നിപ്പോ എന്താ വൈകുന്നേരം പൈത്ത ചക്കണ്ടായിനി മക്കളും ഞാനൊ അത് നിന്നെ അപ്പൊ ആർക്കും വെല്യ മൂടൊന്നുല്ല തിന്നാന് ചോറ്
ആഹ് അ എന്തെങ്കിലു ക യിച് കിട്ടിയാ മതി അതല്ലന്നിട്ട് നിങ്ങ എപ്പൊ കെടന്നുറങ്ങും
എടുക്കണെങ്കില് വായനൊക്കെ കയിഞ് പിന്നെ ഫോൺ മ്മകൾച്ച് തിര്ന്ന് ഒരു പത് പത്ത് മണിൻ്റെ ഉള്ളി എന്തായാലും ഒർങ്ങും മക്കൾ നേരത്തെ ഒർങ്ങും.
മക്കളുറങ്ങും.
അ ഒര് നേരതെറങ്ങും.
അൽഹംദുലില്ലാഹ് ഇത് ഇറ്റങ്ങ രട് രണ്ട് മണി ആയാലും മൂന്ന് മണിയായാലും ഒർങ്ങൂല വെളുപ്പിന് നിങ്ങള് ഏ മൂത്താളെ എങ്ങനെ സെ റ്റാക്കി ഞാൻ കൊണ്ടുവന്നവള് അംഗൻവാടി പോയി തുടങ്ങിയപ്പോ തൊട്ട് അവളുടെ അവര് ഉ ച്ചക്ക് ഒരു പന്ത്രണ്ട്ണിയാവുമ്പോ ഭക്ഷണം കൊടുത്ത് ഒറ ക്കി കയിഞ്ഞാല് പിന്നെ അവര് ഏഹ് നേരത്തെ ഉറങ്ങുവായിരുന്നു. അങ്ങനെ അവള് അങ്ങനവാടി പോയിത്തൊട്ടൊടങ്ങിയപ്പോ അവള് സെറ്റായി. അപ്പൊ പിന്നെ രണ്ടാമത്താളായി ഒറങ്ങാത്താള്. അത് കഴിഞ്ഞപ്പോ ഇപ്പ കുഞ്ഞാൾ വന്നപ്പോ അതെങ്ങനെങ്കിലും ഒറങ്ങ്യാലും ഇവനെണീപ്പിക്കും.
ഏഹ്
ഇന്ന് ന്ന് വെളുപ്പിന് നാലരക്ക് ഇവനേ ഈ മരിവിന്റെ സമയാവുമ്പ ഇവൻ കിടന്നുറങ്ങും.
ആഹ് പിന്നെ നമ്മള് കെടക്കാനാകുമ്പോരാ നീക്കും
ആ അന്നിട്ട് അങ്ങനെണീക്കും അന്നിട്ടൊരു വെളുപ് പിന്നെ വരെ ഇങ്ങനൊക്കെടുന്ന് നടക്കും ഒരു പേടില്ലേ കുട്ടിനെച്ച് ചെറുദിനെ എണിപ്പിക്കും നമ്മളെ ഉറങ്ങാൻ സമ്മയ്ക്കില്ല അപൊ രാവിലെ ആവുമ്പോ തലവേദന
ആഹ്
അങ്ങനേണ്
ആഹ്
ഒട്ടും നേരത്തെ ഒറങ്ങില്ല ഇവര്.
ആഹ്
അഥവാ നേരത്തെ ഉറങ്ങിയാല് നമ്മക്കെടക്ക്മ്പക്കും എഴ്ന്നേക്കും.
ആഹ് ഹാ ഹാ ഹാ
പ്പുത്തിരില്ല പൂച്ചേണ്ടാ അതന്നെ ഇവരൊന്ന് സെറ്റ് ആവുമ്പോഴക്കും
ഇവര്ന്ന മദ്രസക്ക് പോണോണ്ടേ നേരത്തെ നീക്കണോണ്ടേ വേഗം ഒറങ്ങും
ആഹ് ആ മദ്രസക്കാ അല്ലെങ്കിൽ ഇവര്ക്കൊറക്കം കറക്- ട്ടടെ ഹെൽത്തിന അത് ഭയങ്കരമായിട്ട് ബാധിക്കും പക്ഷെ ഇപ്പ അ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പറ്റൂലല്ലോ കുഞ്ഞുങ്ങളല്ലേ പകല് ഒറക് ഞാൻ ഉറക്കാറുണ്ട് നേരത്തെ ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒറങ്ങാണെങ്കിൽ ഒരു രാത്രി ഉറങ്ങും ഇവരിപ്പ കളിച്ച് ഇപ്പ അവള്ക്ക് ഇവരി ഇത്തിരി രണ്ടര വയസ്സായല്ലോ അപ്പൊ രണ്ടു പേരും കൂടെ കളിക്കണാരണം ഇവർക്കൊറക്കില്ല ഉം അവിടെ മോളും മക്കളും മാത്രമേ ഉള്ളൂ ഉമ്മ ണ്ടാ?
എങ്ങനെ എങ്ങനെ
വീട്ടിലേ
ആഹ്
പി വേറെ ആരുണ്ട് വീട്ടില്
ഇല്ല ഞാനും മക്കളും ഹസ്ബൻറും
തന്നൊള്ളൂ ല്ലേ
ആഹ്
ആഹ് അങ്ങനെ അവ ഗസ്കൂളൊക്കെ അടുത്താണോ
ഇല്ല ഒരു രണ്ടര കിലോമീറ്റർ ബസ്സ് വരും
ആഹ് ബസ്സ് വരുല്ലേ ഉം
ആഹ്
മോൾക്കൂടെ ബസ് വരും കുറച്ചൊള്ളൂ എന്നാലും നമുക്ക് ആ കൊണ്ടുവന്നാക്കാൻ പറ്റില്ല ആ സമയത്ത് ഇവളെ ചേർത്തിയ സമയത്തൊക്കെ ഞാൻ എളെയാളെ പ്രഗ്നന്റ് ആയിരുന്നേ
ആഹ് ചെറുതിനെ
അപ്പം ആ അപ്പ അങ്ങനൊക്കെ ഉണ്ടാക്ക എന്നുംണ്ടാവില്ല അപ്പൊ നമ്മ എ കൊൺ ആളില്ലെങ്കി പെടും അത് കാരണം ആൾക്ക് ഈ ബിസിനസണ് ഇവന്റ് കാറ്ററിങ് അതൊക്കെണ്ട്
ആഹ് ആഹ്
ആഹ് അങ്ങനെ അവിടെ എന്താ ജോലി ഹസ്ബന്റിന്
ചെങ്കലിന്റെ കോറിയില
ആഹ് ആഹ് ആഹ് എപ്പ എപ്പ വരും പണി കഴിഞ്ഞിട്ട്
അയള് രാവിലെ പോയ വൈകുന്നേരം വരും ആറ് മണിയാകുമ്പോത്തെനെത്തും ഉം
എ പണില്ലെങ്കി നേരം വൈകിയേവരൂള്ളൂ പണി ഉണ്ടെങ്കി വളുപ്പിനൊക്കെ വരുള്ളൂ ആഹ് ആഹ് വർക്കക് ആഹ് വർക്ക് ഉണ്ടെങ്കിലേ വർക് ക്കൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കയറ്റി പിള്ളേര് കയറ്റി കൊണ്ടരുമ്പോ പോല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുക് ക്കാറാവുംവരുമ്പോ ചില ദിവസം ചില ദിവസം ഒരു മണി രണ്ട് മണിക്കൊക്കെ വരും പിന്നെ വർക്കില്ലാത്ത ദിവസ ആണെങ്കിലും ആ ഗോഡൗണില് പോയിരുന്ന് ഒരു സമയാവും
ആഹ്
പിന്നെ വര് ബഡ്ജ് ഇക്ക വരുമ്പോ ഭയങ്കര കളിയാണെ അപ്പ പിന്നെ അവരെ അഴിഞ്ഞു പോ
ആഹ്
ഉം പിന്നെ എന്ത കറി ഇന്ന്
എന്താ രാത്രിക്ക്‌ ഫുഡ് എന്താ
ഞങ്ങക്ക് ചോറ് മക്കൾക്കിതേ മാഗി വേണന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചിട് ണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കറണ്ട് ഇല്ലാത്ത കാരണം ഇങ്ങനെ നിക്കാണ് അവരത് കഴി ച്ചാ പിന്നെ പിന്നെ ചോറ്തിന്നില്ല
ആഹ് ആഹ്
ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര പാടാണ്
ആഹ്
മൂത്താആള ഏറ്റവും അത് പിന്നെ കുഴപ്പില്ല അവൾക്ക് കൊടുക്കാനിരുന്നാൽ ഒരു മണിക്കൂർ നമ്മുടെ സ്പെൻഡ് ചെയ്യണം അതുമ്മെ
ഹേ ഹേ
അത് കാരണം സ്കൂളിൽ പോകുമ്പോ കഞ്ഞീആണ് കുടിച്ചിട്ട് പോവാ കഞ്ഞിയാകുമ്പ എനിക്ക് കോരി കൊടുക്കാം അതിന്റെ ഇടയിൽ അവൾടെ മുടി കെട്ടി കൊടുക്കാ യൂണിഫോം ഇട്ട് കൊടുക്ക എല്ലാം ചെയ്യാം ഒരെ കോര്നടെ ഇടക്കിടക്ക് കൊടുത്ത മതിയല്ലോ ആഹ് അങ്ങനെ ഒരു എന്തെങ്കിലും വായ വെച്ച് കൊടുത്താ അത് ഒരു പത്ത് മിനിറ്റ് വായെ പിടിച്ചിരിക്കും
വല്യ കുട്ടികള് അങ്ങനെ സാധാരണയായ എല്ലോടത്തുള്ള പ്രശ്നല്ലേ വല്യ മക്കൾക്ക് ഭയങ്കര ഇതെ അതിന് വേണ്ടി രണ്ടാമത്തെ മക്കള് വേഗം കഴിച്ചോളൂ
ആഹ് ഇവന് ആവശ്യമുള്ളത് ഇവൻ വേഗം കഴിക്കും
ആഹ്
ആവശ്യം അതത് കാരണം ഇവനെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു നേരം കഴിച്ച- എനിക്ക് വിഷമില്ല അവൻ വേറെന്തങ്കിലും ഒക്കെ കഴിക്കും.
ആഹ് ആഹ് എന്തെങ്കിലും കഴിച്ച് വിഷപ്പ് മാറ്റിയാ മതിയല്ലോ
അവള് ഫ്രൂട്ട്സും കഴിക്കില്ല വെജിറ്റബിളും കഴിക്കില്ല എന്തെലും ജ്യൂസ് അടിച്ച് കൊടുത്താലും കുടിക്കില്ല
ആഹ്
അങ്ങനെയൊക്കെയാ ആൾക്കൊരു ടേസ്റ്റുകൾണ്ട് അയിനനുസരിച്ച് അതും വളരെ കുറച്ച്
ആഹ്
ചക്ക മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. ആ ഇവന് അതൊക്കെ കഴിക്കും. ഉമ്മ
ആഹ്
ചക്ക ഉണ്ട് ചക്കണ്ട് ആ ഉ ഉപ്പടടെ ചക്ക
അപ്പൊ മോന് രണ്ടാമത്തെ കുട്ടിക്ക് എത്ര വയസ്സായപ്പോ നിങ്ങൾ പ്രസവിച്ചേ?
കറക്റ്റ് രണ്ടു വയസ്സായപ്പ ആ മാസം തന്നെ രണ്ടു വയസ്സ് തികഞ്ഞ്
ഒമ്പത് ദിവസം കഴിഞ്ഞപ്പ ഞാൻ പ്രസവിച്ചു ഇവന്റെ മെയ് ഉം നവംബർ പതിനൊന്നും മോളെ നവംബർ ഇരുപതും
ഓഹ്
ഉം ഉം അപ്പൊ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അവൻ ഇവനെ എടുത്തു നടക്കേണ്ട പ്രായണല്ലോ.
ആഹ് അതന്നെ
ഉം അപ്പൊ അവന് അവനോട് പറഞ്ഞിട്ട് കാര്യവും ഇല്ല പ്രസവിച്ച് കിടുന്നൊന്നില്ലേ ഇവനെ കൊണ്ട് നടക്കായിരുന്നു.
ഹേയ്
ആഹ് ആ അതിനെ നോക്കിനി ഇല്ലില്ല ഇവന് ഞാൻ പ്രസവിക്കാൻ പോണ വരെ പാല് കുടിച്ചു.
അള്ളോ പിന്നെ പാവാണാണു
ആഹ് പക്ഷെ ഇപ്പോളും ഇടക്കിച്ചേക്കും പക്ഷെ ഇബളുക്ക് പൊടിയാ കൊടുക്കണ ഇളയാൾക്ക് ഇപ്പേ ഫോർമിലാ മിൽക്കാ കൊടുക്കണേ.
അഹ എന്തേ?
പാലില്ല. പാല് ഇനിക്ക് നല്ല ടെൻഷന ആയിരുന്നു. ഡെലിവറിയുടെ സമയത്തേ മക്കള് കുഞ്ഞാണ് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തെങ്കിലും പറ്റി പോവുവോ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രഗ്നൻസി.
ആഹ് ആഹ്
അപ്പം ഭയങ്കര ടെൻഷൻ ഡോക്ടർ മരുന്ന് ചെയ്തിട്ടും ഈ കണ്ട ഇങ്ങനെ നമ്മ പ്രസവിച്ച് കെടക്കുമ്പോ ഒരേ ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊ കഴിക്കുവല്ലോ ഇതൊന്നും കഴിച്ചി വും ഫീഡ് ചെയ്യാൻ പാല് വരു പാല് കുറേശേ വരുള്ളൂ. അപ്പ ഡോക്ടർ പിന്നേ പോയി കണ്ടു. ഡോക്ട ർ പറഞ്ഞു അഞ്ചു ദിവസം കഴിച്ചാ എന്തായാലും പാല് വരുമെന്ന് പറഞ്ഞ് ഗുളിക തന്നു. അഞ്ച് ദി ല്ല ഒരു മാസം കഴിച്ചിട്ടും പാലു വന്നില്ല. അപ്പൊ പറഞ്ഞു ഡോക്ടർ ചോദിച്ചു മോൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാന്ന് ചോദിച്ചു. ഭയങ്കര ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാല് ഇതുപോലെ- പാല് വരാതിരിക്കുള്ളൂന്ന് പറഞ്ഞ് എന്നോട്.
ആ
പക്ഷേ എപ്പോഴും നെഗറ്റീവാണ് ഇവരൊന്ന് നേ ഇവർ മക്കൾ നേര ഉറങ്ങിക്കഴിഞ്ഞ അപ്പൊ ഭയങ്കര നെഗറ്റീവ് ചിന്തകളാണ്
ആഹ്
ഒറ്റക്ക് ഇരിക്കുമ്പ ഇങ്ങനെ ഭയങ്കര ചിന്തകളാണ്.
എന്നാ ഓക്കെ കേട്ടോ.
ആഹ് ശരിയെന്നാ.